ഹലോ എന്ത
ഹലോ എന്തൊക്കെ വർത്താനം
ആ നല്ല വർത്താനം. എന്താപ്പൊ പണി, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്
നല്ല മഴേണ് പൊർത്ത്. ഇങ്ങനെ ചോ റെയ്ച്ചിരിക്കാണ് വീട്ടിലാണ്
ആഹ് ഏഎന്താ ഞാപ്പൊ ചോറൈക്കാൻ പോണൊള്ളു നമ്മള് മഴയൊക്കായിട്ടെയ് ഇപ്പൊ പണിയൊക്കെ ഇല്ലാതെ നമ്മള് വീട്ടിലിരിക്കയാണ്
ആ
മ
ഇന്ന് എന്താ ചോറ് എന്താ സ്പെഷ്യൽ ഇന്ന്
ചോറ് സ്പെഷ്യൽ ഇപ്പൊ എന്താ നമ്മള് എന്നുല്ലേ ഒരു മുരിങ്ങാ കറിം അതേപോലെ ഒരു ചെറിയ മീനുല്ല ല്ലത് ഞമ്മക്കിപ്പോ മഴക്കെ ആവോണ്ട് പിന്നെ നമ്മക്ക് പൊർത്തു പോവാനോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങൾക്കൊന്നും വെയ്ക്ക സാധിക്ക്ണില്ല അപ്പൊ അയ്നനൻസര്ച്ച് ആ എന്ത് കാര്യങ്ങള് ആ നമ്മളിപ്പോ ഒരു ചെറിയ സംരംഭം ആയിട്ടേ നമ്മുടെ വീടിന്റെ മേലെ ഒരു ചെറിയ കോഴിടെ കോയിവളർത്ത്ണൊര് സംരംഭാ
ആഹ് ആഹ്
ഏ അപ്പൊ അയ്മ്മേല പ്പൊ പുടിച്ചിക്ക്ണ. കാരണം എന്താച്ചാല് നമ്മള് ഒരു രണ്ട് അ് ഇപ്പൊ മയണ്ടാവുമ്പൊമമക്ക് ജോലിക്ക്പോവാൻപറ്റൂലല്ലോ അപ്പൊ അമ്മള് ഒര് ചെറിയ സംരംഭം തുടങ്ങിയതാപ്പോ കോയിനെ വളർത്താന്ന് പർഞ്ഞാല് ഏ
ആഹ്
ഹാ എന്താച്ചാല് നല്ലൊരു മേഖലേണ് കാരണം എന്താച്ചാ നമ്മക്ക്
അഎ
ഉം പൊറത്തുന്ന് ഫുഡ് കാര്യങ്ങളൊൽക്ക് വാങ്ങി കൊടുന്നിട്ട് അവർക്ക് ഇട്ട് കൊടുത്താ മതി ഞാൻ ഇതിന് മുന്നെത് ചെയ്തിരുന്നു ആ
പിന്നേ എകോയിനെ വളർത്ത്നോടുള്ള ഉപകാരം എന്താച്ചാല് എല്ലോ അയ്ന്റെ ഉപകാരം ഉപയോഗപ്പെടുത്താം മുട്ട ഉപയോഗപ്പെട്ത്താ കോയിടെ എന്ത് കാഷ്ടം ഉപയോഗപ്പെടുത്താം പിന്നെ കോയിനന്നെ ഉപയോഗപ്പെടുത്താ അങ്ങനെ എല്ലാതും ഉപയോഗപ്പെടുത്താൻ പറ്റ്യൊരു സംഭവാണ് കോയി ഫാമിങ് ണ്ട്. പിന്നെ അയ്ൻ്റെ പുറമെന്നെ നമുക്ക് ഈ ഗവൺമെൻ്റ് ന്നൊക്കെ ഇൻഷുറൻസ് ഒക്കെ കിട്ടും ഈ സമ്പ്രദായത്തിന്
ഏ അഅ് അഅ്ങ്ങ ഇട്ത്ത്ട്ട്ണ്ടോ ങ്ങള്. ഇൻഷുറൻസ് അങ്ങനെ പെര് വാടി അതോ ഇൻക്ക് ചെറ്യേ ഒരു സെറ്റപ്പാ
ആ നമ്മള് ചെറിയ സെറ്റപ്പൊക്കെ ഞാൻ പറഞ്ഞ്ലേ ഞാന് ഏ ഇൻ്റെ സരിക്കിള്ള പണി ഇതല്ല. ബടന്ന് ചെറ്യേ ഫ്രൂട്ട്സ് കടയും തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അഹ് നിന്ന് പോവാണ് അപ്പോ നമ്മളിതിന്റെ എടേല്. നമുക്ക് സമയം കിട്ട്മ്പോ ഒര് കാര്യങ്ങൾ ചെയ്യാ. മാണ്ടിട്ട് ഒരു ചെറിയ സംരംഭം തൊടങ്ങിയതാ അപ്പൊ അയ്ന്. ഏഹ് അത് ഇത്ന്ന് പർഞ്ഞാല് ഇത് പൂർണ്ണായിട്ട് നമക്ക് ഈ ഒരു മേഖല. നമ്മക്ക് എറങ്ങാൻ പറ്റൂല്ല കാരണം എന്താച്ചാൽ ഇതില് വയ്ങ്കരെ. നഷ്ട്ടണ്ടാവ്ണ ഒരു മേഖലേണ് ഈ കോയിഫാമ്ന്ന് പറ്ഞ്ഞാല്. കാരണം എന്താച്ചാല് പ്പൊരു കോയിയാൾക്ക് വല്ല രോഗോ അങ്ങനെ എന്തെലൊക്കെ. ക്കെ ഇണ്ടാവാണ്ന്ന്ണ്ടെങ്കി നമക്ക് ബൈങ്കരായിട്ട് നഷ്ട്ടണ്ടാവും കാരണംന്താച്ചാ. ന്നാ ഇതിനൊരു കാലണ്ട് ഒര് ഒര് കാലണ്ട് ആ ഒര്. ഒരു കാലം വന്നാല് ഈ കോയിയാൾക്കൊക്കെ എന്തെയ്യും ഒരു രോഗം വരും ഞങ്ങൾ നഞ് റ്ഞ്ഞ്ട്ട്. ആ നന്ന് ണ്ടായി കൈന്നാല് ഇപ്പോ ഒരു കോയിക്ക് ആ ഒരു നന്ന്ന്ന്ള്ളത് ഉണ്ടാവാണെങ്കി. ത്തനെ എന്തെയ്യും അത് ഒ എല്ലാ കോയിയാൾക്കും അത് പരന്ന്. അഹ് എന്താച്ചാ രോഗം എങ്ങനെച്ചാല് ആദ്യങ്ങനെ കോയിയാൾക്ക് ഓരോന്നോ ഒര് കുത്തോ അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാവുള്ളു. പിന്നെങ്ങനെ മെല്ലെ മെല്ല ഒരു മുറിയായിട്ട്. മാറി പിന്നെ ഒന്ന് കോയിയാളൊക്കെ ഇങ്ങനെ പനി പിടിച്ചമാരിങ്ങനെ തൂങ്ങി. ഏഹ് ങ്ങനെ ഇരി ഇരിക്കും. പിന്നെത് എല്ലാ കൊയിയാൾക്കും വന്നാല്ത് ഒറ്റടില് നമ്മക്ക് എന്തെയ്യും. അത് വയ്ങ്കര നഷ്ട്ടാണ്. ഏഹ്.
അതെ ഒരു കോയിക്ക് വന്നാതന്നെ ബാക്കിള്ള കോയാൾക്ക് ഇത് പകരു ലെ.
ഉം
അങ്ങനെ ഒര് പ്രശ്നംണ്ട് കാരണം ഹ് നല്ല സെൻസിറ്റീവായിരിക്കും ഇറ്റിങ്ങള്. ഏ ഏഹ് ആഹ്. അപ്പൊ വേറെ എന്ത് രോഗാണ്ന്ന്ണ്ടെങ്കിലും. ഒരു കോയിക്ക് വന്നാ തന്നെ പെട്ടെന്ന് കോയിനെ ബാക്കിള്ള കോയാ കാരണം എന്താച്ചാല് അഹ് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ ഇര്ന്ന് വളര്നെ ആൾക്കാരല്ലേ. ഏത് സമയത്തും ഹ് അങ്ങനെള്ളത് കൊണ്ടന്നെ എന്ത്. പെട്ടെന്നന്നെ ഇത് പകരാൻ സാധിക്കും പിന്നെ. പിന്നെ എന്താച്ചാല് ഏഹ് മുട്ടക്കൊക്കെ ഇപ്പ ബൈങ്കര വെലേണ് അപ്പൊ. യാളെ സമ്മതിച്ചെടുത്തോള മ്മക്ക് എന്ത്. കൂടുതല്. ഇത് താണ് പിന്നെ അപ്രതീക്ഷിതായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പൊഴാണ് ഈ. ഇൻഷുറൻസിന്റൊക്കെ ഉപയോഗം വര്നെ ഇൻഷുറൻസ് ഇട്ത്തഴിഞ്ഞാല് നമ്മക്ക്. ഏഹ് അങ്ങനെ പെട്ടെന്ന് കോയി ചാവ്ആ. ത്തെല്ലെങ്കി നായി പിടിക്യാ അങ്ങന് ത്തെതൊക്കെ ഇണ്ടായാല്. ഒരു ഇൻഷുറൻസിന് അപ്ലൈയ്താല് നമ്മക്ക് നമ്മള് എന്ത് നമ്മളെ. ഏ നഷ്ട്ടത്തിലാവില്ല അപ്പൊ അങ്ങനെ വാണങ്കി ഇങ്ങക്ക് ചിന്തിക്കാം. പിന്നെ ഈ ചെറിയ സെറ്റപ്പ് അത് നിങ്ങളിപ്പൊ പറഞ്ഞു തൽക്കാലത്തിന് തൊടങ്ങിയതാണ്ന്ന് പറഞ്ഞു. ആ പിന്നെ കൂടുതലും തൊടങ്ങാതെ ചെറിയ സെറ്റപിൽ തൊടങ്ങികാണ്ട്. ഇഞാണെങ്കി അയ്ന്റൊപ്പം തന്നെ വേറെ കാടിം കൂടി അങ്ങനെന്തെങ്കിലൊക്കെ. നോക്കിട്ട് അങ്ങനെ വാണെങ്കി നമുക്ക് നോക്കാം. ഇങ്ങട്ട്പ്പം എത്ര കോയിക്കള്ണ്ട് ഇങ്ങളെ വീട്ടില്.
ഞമ്മളെട്ത്ത് ഒരു നൂറ് നൂറ്റി ഇരുവത് കോഴിയാളുണ്ട്. പഷേ ഇതെന്താച്ചാല് നമ്മള്തിന് ഇതിന്റെ മുന്നിം ഈ ഒര് ഏഹ് കൃഷിയായിട്ട് മുന്നോട്ട് പോയിര്ന്നു. അതെന്താച്ചാല് ഇതിന്റെ ഒരു പ്രശ്നെന്താച്ചാല് കൈഞ്ഞ പ്രാവ്ശ്യതിന്. ഇപ്പോ ഒരു കിലോന് അയ്ന്റെ തീറ്റക്ക് ഒര് ഇര്വത്തിനാല് ഉർപ്യ. അങ്ങനെത്തെ ഒരു ചെറിയ വെലക്കന്നെ നമുക്കത് വാങ്ങാൻ കിട്ടിര്ന്ന് എന്ന. ഇപ്പ അങ്ങനെയല്ല എന്താച്ചാല് ഇപ്പൊ ഒരു കിലോന്. ന്താണ് നാപ്പതും അതേപോലെതന്നെ അയ്മ്പതും അർവത് എഴുവതൊക്കെ. എന്നാ നമ്മക്ക് ഇത് കഴിഞ്ഞിട്ട് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ വില മാറിയോക്കണ് ആഹ് എല്ലാ മേഖലയിലും ഉണ്ട് ഈ ഒരു വില കൂടുതലന്ന് പറഞ്ഞാല് പക്ഷെ അതിന്റെ ഒരു വിലയൊക്കെ കൂടിയിട്ട് ഇപ്പോ അത് കിട്ടാനുള്ള ഒരു ഇതും എന്താ ഇതോപോലെ തന്നെ കുറഞ്ഞല്ലെ നമ്മള് അതിന്റെ തീറ്റക്കുള്ള സാധനങ്ങളൊക്കെ എന്താ കിട്ടാന് ഒരു ആഹ് ഇതുണ്ട് കാരണം ഇപ്പൊ നമ്മളെ അടുത്തൊക്കെ എന്ത് ഉണ്ടായിരുന്നു ഈ തീറ്റ അത് ഈ ബാക്കിലായിട്ട് അല്ലെങ്കിൽ ചാക്കിലൊക്കെ ആയിട്ട്ഓരോ കടയിൽ കൂടെ ഒക്കെ കൊട്ന്നു വെച്ച് തരും അങ്ങനെയൊന്നും കിട്ടല്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യണം നല്ല ഒരു പത്ത് കിലോമീറ്ററെക്കെ അപ്പുറത്ത് പോയിട്ട് നമ്മള് തീറ്റ എടുത്ത കൊണ്ടുവരുന്ന പിന്നെ എന്ന് വെച്ചാ അപ്പം ഇബൽ ക്ക് തീറ്റ കൊടുക്കണതും മുതലാവണില്ല പിന്നെ ഒന്നാമത് ഈ രോഗവും അതേപോലെ തന്നെ മറ്റേതൊക്കെ പിന്നെ എന്താ വെച്ചാ അതിന്റെ ഒരു മരുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മളെ ഇല്ലെങ്കിൽ നിങ്ങള് ഗവൺമെന്റിന്റെ ഈ ഒരു നമ്മളെ ആശുപത്രി അങ്ങനത്തെ ഇതിലൊക്കെ മരുന്നിനോട് കിട്ടും മറ്റേ നമ്മളുടെ കോഴികൾക്ക് അതേപോലെ തന്നെ ഇതിലൊക്കെ വെള്ളത്തിൽ കലത്തി കൊടുക്കാനുള്ളത് അങ്ങനത്തൊക്കെ കൊടുക്കണെന്നുണ്ടെങ്കിൽ കൊറച്ചു കൂടിയ കാലം ഇങ്ങനെ നല്ല നിക്കും. എന്തായാലും ഇപ്പ ഇച്ചിരി ചെറുകിട ബിസിനസ് ആയിട്ട് മറ്റുള്ളവർക്കൊക്കെ തുടങ്ങാൻ പറ്റു- ക്കെ തന്നെ നിങ്ങൾ പറഞ്ഞമാതിരി നമ്മള് കാടൊക്കെ കൂട്ടി കലർത്തിട്ട് കാടനെ മറ്റേ കൂട്ടി കലർത്തിയിട്ടൊക്കെ നമക്ക് വേണമെങ്കിൽ തുടങ്ങാം.
ഉം
ഏഹ് നിങ്ങൾ വല്ലത് ഇങ്ങനത്തെ ചെയ്ത് ചെയ്തിരുന്നോ മുന്നേ
എഹ് എൻ്റെ വീട്ടിലെ കോഴി ഫാമൊന്നില്ല രണ്ട് മൂന്ന് നാല് കോഴഴിക്കൾ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് നമ്മളെ ഇവിടെ നായ്ക്കളെക്കെ ശല്യം ണ്ട് അതുകൊണ്ട് വീട്ടിൽ വളർത്തണ കോഴികളാമ്പോൾ ഒന്നും തുറന്നു വിടില്ല. പിന്നെ നായ്ക്കള് ഇണ്ടായതുകൊണ്ട് ഇ നായ്ക്കൾ വന്ന് അതിനെ കടിച്ചോണ്ട് പോവും.
ആ പിന്നെ അങ്ങനത്തെ ഇപ്പം നമ്മടെ വീട്ടിൽ ഉണ്ടാക്കണ ചോറിൻ്റെ ബാക്കി അങ്ങനെ നമ്മള് കുറച്ച് മിച്ചമിണ്ടയിരിക്കും കൊടുക്കുക. അപ്പൊ പിന്നെ ചിലപ്പോ ഓൽക്കും വേണ്ടിട്ട് കൊ അരി കൊറച്ച് ഏറെക്കെ കിട്ടാണ്ട് മ്മള് ഒന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും ഉള്ളതാണന്ന് അറിയില്ല. എന്തിപ്പം വീട്ടില് നമ്മള്എന്തെങ്കിലും ആടിനെ അല്ലെങ്കിൽ കോഴിനെ അങ്ങനത്തനൊക്കെ വളർത്തി കഴിഞ്ഞാല്. നമ്മൾക്ക് വരുന്ന ചില രോഗങ്ങളൊക്കെ ഐത്യങ്ങളിലേക്ക് കടക്കും. അതയത് ഐറ്റ അത് തഈ പി പൈശാചികമായ ഒരു പവർ ഉണ്ടാവില്ലേ ഒരു ആഹ് അതൊക്കെ നമ്മൾ ഈ നമ്മൾക്ക് വരാനുള്ള തിന്- ഇവത്യങ്ങൾക്ക് പെട്ടെന്ന് അത് പകരും അപ്പം പെട്ടെന്നന്നാണ് ക്ഷീണം തളർച്ച അങ്ങനത്തെൊക്കെ പെട്ടന്ന് അതിത്യങ്ങൾക്ക് ബാധിച്ചാണ്ട് നമ്മളെ വീടിന്ന് അത് ഒഴിഞ്ഞു പോകുന്നുള്ളത് ആഹ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ഞാന് ഈ കോഴിക്ക്
അങ്ങനത്തെക്ക ഒരു പൊതു ധാരണ ഉണ്ട് ആഹ് നമ്മള്. പിന്നെ അതല്ലേ നമ്മള് ഇതൊക്കെ പറയലുണ്ട് ഇപ്പൊ നമ്മള്. കുറച്ച് മുമ്പൊക്കെ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നായിരുന്നല്ലോ നമ്മളെ ഈ പാമ്പിന്റെ ശല്യം. പറഞ്ഞാല് ചെറിയ ചെറിയ പാമ്പിന്റെ ശല്യ ശല്യം അതേപോലെ മറ്റുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാലത്ത് ഈ റീലും അതേ പോലെ തന്നെ യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മള് കണ്ടിരുന്നതായിരുന്നു നമ്മൾ ഈ കോഴി അതേപോലെ തന്നെ പൂച്ച ഇങ്ങനത്തൊക്കെ വളർത്തണെന്നുണ്ടെങ്കിൽ അതോണ്ട് ഇതിന്റെ കുറച്ച് ശല്യങ്ങളിന്ന് പൂർണ്ണമായിട്ടില്ലെങ്കിലും. നമ്മള് എന്താണ് ഈ പാമ്പിന്റെ അതേപോലുള കാര്യങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് റക്ഷ് ഷപെടാന്നൊക്കെ മുന്നേ നമ്മള് നീലും എത്ര വിശ്വസ്തത. ഇണ്ടന്നറിയില്ല കാരണം അപ്പോ ഒരു കോഴിന്നൊക്കെ പറഞ്ഞപ്പൊ ഇത്ര വലിയ പാമ്പിനൊക്കെ കൊല്ലോ. നല്ലത് വേറൊരു കാര്യം പിന്നെ അതുവല്ല. നമ്മ എന്നാലും പറയുന്നോൽക്ക അങ്ങനെ പറയാ എന്നാലും ചെറിയ രീതിയിലുള്ള വിശ്വസ്തതയൊക്കെ ഉണ്ടാവണം എന്നതാണ്. പിന്നെന്താ ചെയ്യാ ആ കോഴി എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്ന് രണ്ട് മൂന്ന് കോഴിയൊക്കെ ആണ് ഉണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ പുറത്ത് വിട്ടാല് ഇതിപ്പോ നിങ്ങള് പറഞ്ഞമാതിരി. വല്ല നായ്ക്കൾക്ക് തിന്നാൻള്ള ഒരിതേ ഇണ്ടാവുള്ളു ഏ പിന്നെ ഓ നമ്മുക്കിപ്പോ അയിന്റെ കുറ്റം പറയാൻ പറ്റൂല ഇതെല്ലാം ഒര് ജീവിക്കണം എന്നുണ്ടങ്കില് ഓൽക്കും ഇതി ഇങ്ങനെ തിന്നിട്ട് അങ്ങനെ തിന്നാലെല്ലേഉള്ളൂ ഓൽക്കും ജീവിക്കാൻ പറ്റാ അങ്ങനത്തെ ഒരു ഇതാണല്ലോ എന്താ പറയ മൊത്തത്തില്. ഹ് അപ്പൊ
നമ്മളെ ഈ ഗിനിക്കോയി എന്ന സംഭവത്തിൻ്റെ ഗിനിക്കോയി
ആഹ്
ആ ഈ ഗിനിക്കോഴികള് ഇണ്ടായ കാരണം നായ്ക്കള് ഐറ്റങ്ങള് ഐറ്റങ്ങള് എപ്പോളും ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നെ.
അപ്പൊ അതവാ ഈ ഗിനിക്കോഴികള് ഉണ്ടായ നാ ല്ലേ ഈ നമ്മടെ വീട്ടിലൊന്നും പാമ്പ്കള് വരില്ലാന്നെക്കെ കേട്ട്ക്ക്ണ്. ല്ലതാണോന്നറില്ല, ഞങ്ങടെ വീട്ടില് രണ്ട് മൂന്ന് ഗിനിക്കോഴി ഈറ്റകളുടെ പ്രത്യേകത എന്താച്ചാ ഈറ്റകള് ഈ കാട്ടുജ കാട്ടുജീവിയാണ്, അതായത് കൂടുതൽ കാടായിരിക്കും അയിന് ഇഷ്ട്ടം. അവ എന്തെങ്കിലും നമ്മട വീട്ടിന്റെ അടുത്ത് എവിടെങ്കിലും എന്തെങ്കിലും പൊന്തക്കാടൊക്കെ ഉണ്ടെങ്കില് ആ മുട്ടയൊക്കെ പോയാണ്ട് അവിടാ ഇടുക. ആഹ് നമ്മക്ക് കിട്ടൂല, ഞമ്മക്ക്ന്ന് പറഞ്ഞപ്പോ, മുട്ടക്കെ കിട്ടണ്ടേ. അല്ലെങ്കിൽ, പ് ആ അടക്ക്, അട വച്ചൊടുക്കാൻ മുട്ട കിട്ടണം. അയിൻ്റുള്ളിൽ, കിട്ടൂല്ല, അപ്പോ ഈ കാ കാട്ടില് മുട്ടിടുന്നണ്ട് അത് ചെറിയ സീനാണ്.
ആഹ് അത് ശരിയാ അതെ ആഹ് എന്നപ്പൊ എന്താ എന്തായാലും നമ്മള് നല്ല രീതിൽ നോക്കിയാല് അതിനനുസരിച്ച് ഉണ്ടാവും എന്തായാലും ഞാൻ ചോറ് കയിക്കട്ടെ എന്തായാലും നമ്മക്ക് ഇപ്പ നിർത്താ ഞാന് അത് കഴിഞ്ഞട്ട് വിളിക്കാം
ആ എന്നാ ശെരി
ശരി